ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് കെടന്നിട്ടില്ലായിരുന്നോ?
ഇല്ല ഇല്ല കെടന്നിട്ടില്ല മോൻ ഇതുവരെ ഒറങ്ങിയിട്ടില്ല.
ആഹ് അതെ ഇവടെയും അതെ സെയിം ഉം കൊച്ചാള് ഇപ്പൊ അങ്ങ് ഒറങ്ങിയേ ഒള്ളൂ
ആഹ് ഇവടെ ഒറങ്ങുമ്പോ ഒരു നേരാവും
അതെയോ? എത്ര എത്ര പ്രായവുണ്ട് മക്കക്ക്?
ആഹ് എനിക്ക് ഒരാളെ ഒള്ള് മൂന്നര വയസ്സായതേ ഒള്ളൂ
ആ ആണോ? എനിക്ക് രണ്ടു പേര് ഒരാള് ആറില് രണ്ടാമത്തെ ആള് രണ്ടര വയസ്സാവുന്നു
ആഹ് ഇവിടെ മോനിപ്പം നഴ്സറിയില് പോയി തൊടങ്ങി എന്നിട്ട് എന്നിട്ടും ഒറക്കത്തിന് മാറ്റമൊന്നുമില്ല ചേച്ചി പണ്ടത്തതു പോലെ തന്നെ ആഹ് പന്ത്രണ്ട് മണിയൊ ക്കെ ആയിട്ടാണ് രാവിലെ എണീപ്പിക്കാൻ നല്ല പാടുപെടും
അപ്പം ഉം ങ്ങാഹ് നഴ്സറി പോകുന്നുണ്ടെങ്കി എങ്ങനാ ലെയ്റ്റായി കഴിഞ്ഞ?
ലെയ്റ്റായി കഴിഞ്ഞ പത്ത് പത്ത് പത്തരക്കകം കൊണ്ടാക്കിയാ മതി അപ്പം ഇവനെ ഒമ്പതരക്കെ വിളിക്കും പക്ഷെ എണീക്കൂല്ല കണ്ണും അടച്ചൊക്കെ കരഞ്ഞുകൊണ്ടാണ് എണീക്ക്ണ പിന്നെ ഒരുവിധം മുഖവൊക്കെ തേച്ച് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വരുമ്പം റെഡിയാവും കൊഴപ്പയില്ല
അപ്പ അവിടെ ചെന്ന് കഴി
വഴക്കുണ്ടോ?
അവിടെ ചെല്ലുമ്പം കരച്ചിലാണ് ഇവിടന്ന് പോകുമ്പഴേ പറയും എനിക്ക് അംഗവാടി പോവണ്ട വീട്ട വീട്ടിൽ നിന്നാ മതീന്ന് പറയും
മതീ അതെ അതെ വീട്ടി നിന്ന് കുരുക്ക് ഇതേ പോലെ ബാലവാടി പോവാൻ പറ്റത്തില്ലല്ലോ?
ഓഹ് അതാണ് അപ്പൊ നമ്മക്കും കാണുമ്പോ ഒരു വിഷമവും വരും
വെഷമ അതെ അതെ നമുക്കും സത്യം പറഞ്ഞ വിഷമം തോന്നും നമുക്ക് ഈ രണ്ടു മാസം മോനാണെങ്കിലെ വ വെക്കേഷൻ കഴിഞ്ഞ് പോയ ഇപ്പൊ സ്കൂളി പോയപ്പോ തന്നെ എനിക്ക് വിഷമം തോന്നി എന്ന് വെച്ച അത്രയും ദിവസം നമ്മുടെ അടുക്കേലിരുന്ന് കുരുക്കല്ലേ അതുപോലെ കുരുക്കി ഇട്ടിട്ട് പെട്ടെന്നങ്ങ് സ്കൂ സൈലന്റ് ആവുവല്ലേ? അപ്പൊ എളയാക്കും ഒരു വെഷമം ആ സൈലന്റ് മറ്റേ രണ്ടു പേരൂടിയല്ലെ കളിക്കേം എടുകയും ഒക്കെ ചെയ്തിട്ട് പെ പെട്ടന്നോ അങ്ങോട്ട് പോകുമ്പഴത്തേക്കെ ആഹ് അതെ അതെ
ആഹ് മ മക്കളൊക്കെ എന്തര് പറയ്ണ്? പഠിത്തവൊക്കെ എങ്ങനെ പോണു പുതിയ അദ്യായന വർഷവൊക്കെ?
മൂ എളയാള് സ്കൂളി ഒന്നും ആയില്ല കുഞ്ഞല്ലേ മൂത്തളാണെങ്കി ഇപ്പം പുതിയ സ്കൂളി ചേർത്ത യിര്ന്ന് ഉം ആറ് വരെ ആ അഞ്ച് വരെ ഒള്ളായിരുന്നു പഴയ സ്കൂളില് അപ്പം ആഹ് അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു കൊഴപ്പയില്ല പഠിത്തവൊക്കെ ഇങ്ങനെ പോകുന്നു
ആഹ് ഇപ്പൊ മഴ കൊള്ളാം മഴയേ ഒള്ളൂ വെളിയില് പൊറത്ത് എറങ്ങാൻ വയ്യ
ദിവസങ്ങളായി വെയില് ഒറച്ചിട്ട് വെയില് കണ്ടിട്ട്
പിന്നെ ഓഹ് മഴ കാരണം ഇപ്പോ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ എങ്ങും പോവാൻ വയ്യാ
ആഹ് അതെ അതെ വെളിയിലോട്ട് എറങ്ങുന്ന കാര്യം ഓർക്കുമ്പയ ഈ മഴ വേണ്ടായിരുന്നൂന്ന് ഓർക്കുന്നത്
ഓഹ് സത്യം നമ്മക്ക് ഒ
അങ്ങോട്ട് ഒണങ്ങാൻ പറ്റത്തില്ല അകപ്പാടെ ഒരു എന്നാ നമുക്ക് അത്യാവിശ്യം സിറ്റുവേഷൻസില് നമുക്ക് പൊറത്ത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ? ആഹ്
ഓഹ് അതന്നെ ചേച്ചി
ആ പിന്നന്ന് പറഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടില് അങ്ങനെ കൊണ്ടു തരുന്ന കൊണ്ട് അത്യാവശ്യം നമുക്ക് ഓൺലൈൻ സേവനങ്ങളൊക്കെ ഇപ്പൊ നല്ലതല്ലയോ ഇങ്ങന മഴയൊക്കെ വരുമ്പോ സത്യം പറഞ് കഴിഞ്ഞാ ഫുഡ്ഡആയാലും ആഹ അതെ അതെ
അതും ഒരു ഇതിലാണ്.
ആഹ സത്യം ഈ സമയങ്ങളിലൊക്കെയാണ് ഒന്നൂട അത് ഇതയിട്ട് മഴ ആവുമ്പ ബുദ്ധിമുട്ടല്ലേ പുറത്തു പോകാനും ഇപ്പന്ന് പറഞ്ഞ ഇങ്ങനെ ഈ മീനൊക്കെ വെട്ടി ആഹ ഫ്രഷ് ആക്കി തരുന്നത് വരെയുണ്ട് നമുക്ക് ജസ് റ്റൊന്ന് കഴിയിട്ട് അത് ഇട്ടാ മതി അങ്ങനെ വരെ ഇപ്പം ടെക്നോളജി അല്ലയോ പല പല എന്തൊക്കെ വേണേലും ഉണ്ട് നമ്മൾ വീട്ടിരുന്ന് ഓഡർ ചെയ്താമതി കൈ പൈസ വേണമെന്നേ ഉള്ളൂ
ആഹ അത് തന്നെ അവര് കൊണ്ടത്തരും ബാക്കി നമ്മള് കറി വെച്ചാ മതി.
ആഹ അതെ അതെ
ഇപ്പൊ മാളുകളിലൊക്കെ നമ്മള് പോകുമ്പോ തന്നെ എല്ലാ ഐറ്റം പാക്ക് ചെയ്ത് വെച്ചി ട്ട്ണ്ട് കൊണ്ടുവന്ന് വീട്ടിലങ് ചെയ് വെച്ച് പൊരിക്ക്യെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഫ്രൈഡ് ചിക്കനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ
അതുകൊണ്ട് എന്താ ഇപ്പൊ ആൾക്കാർക്കൊന്നും ജോലി ചെയ്യാൻ വയ്യ ഇപോലെല്ലിങ്കനെ കി കിട്ടുല്ലേ പണ്ടത്തെ ആ ഒരു രീതിലല്ലല്ലോ ഇപ്പം ഇപ്പം തന്നെ എന്തെല്ലാം ടെക്നോളജിയ അല കല്ലേൽ അലക്കി കഴുകേണ്ട വാഷിംഗ് മെഷീൻ ആയി മിക്സി ആയി അങ്ങനെ അങ്ങനെ വന്നേ പിന്നെ ആൾക്കാർക്കിപ്പം വയ്യാതെയായി എന്നുവെച്ച്കഴിഞ്ഞ- ശരീരം അനങ്ങി അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ
ഓഹ അത് ന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ആരോഗ്യ ആഹ പറയേച്ചി
ആഹ് പറ
അല്ല അതിന്റേതായ ബുദ്ധിമുട്ടുകള് ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ട് പണ്ട ആൾക്കാര് വെള്ളം കോരുരാന്ന് എ- ന്തെല്ലാം ജോലികൾ ചെയ്യുവായിരുന്നു ഇപ്പൊ അതിനും മോട്ടർ ഉള്ളോണ്ട് അതും വേണ്ട
അതെ അതെ പക്ഷെ എങ്കിലു എന്താ ജോലിയൊന്നും ചെയ്യാതെ ന്റെ ഒരു മുപ്പത് വയസൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ വയ്യ ആർക്കും വയ്യ കുനിയാനും നൂരാനും ഒന്നും വയ്യ ജോലി ചെയ്യാത്തന്റെ
ആഹ ഇപ്പഴേ നമ്മക്ക് സത്യത്തി വയ്യ വൃത്തിക്കൂലം തേരിയ ഒന്ന് കേറുമ്പ ത്തന്നെ ആയിക്കക്കോ
ആഹ നടുവിന് വേദന നയായി പുറത്ത് വേദനയായി പ്പം മുട്ടിന് വേദനയായി ആകപ്പാട വേദനയ നേരം വെളുത്ത് ഇന്നിച്ച് വരുന്നത് തന്നെ ഇണ്ണിച്ചിരുന്ന് ഓടിച്ചാടിന്നും ജോലി ചെയ്യാൻ വയ്യ ഒരു നുപ്പത് കഴിഞ് കഴിഞ്ഞ എന്റെയൊക്കെ അവസ്ഥ പറഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോ നുപ്പത് കഴിഞ്ഞത് കഴിഞ്ഞപ്പ ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വയ്യാണ്ടാവും പിന്നെ കാല് വേദന കൈക്ക് വേദന എനിക്കിപ്പ ആഹ ഒരു സിറ്റുവേഷനുള്ളെ ഞാനിപ്പം പൊക്കൊണ്ടിരിക്കുന്നത്. ഉം പിന്നെ ഏറെക്കുറെ നമ്മുടെ ഈ ഫുഡിന്റെതൊക്കെയ നമ്മള് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലയോ ആഹ പണ്ടത്തെ ആ ഒരു രീതിയെ അല്ലല്ലോ
സത്യം ഇപ്പ എല്ലാർക്കും ഫാസ്റ്റ് ഫുഡിന്റോടെ തന്നെ താല്പര്യം പണ്ടത്തെ ആഹാരന്ന് പറഞ്ഞാ വീട്ടിലണ്ടാകണന്നും ഇപ്പോ ആരും കഴിക്ക ഇല്ല ഒന്നാമത്തെ കാര്യം സമയൊല്ല
കൊച്ചിങ്ങക്കായാലും വേണ്ട കൊച്ചിങ്ങക്കായാലും വെളിയി ൽത്തെ ഫുഡ് മതി വീട്ടിലുണ്ടാക്ക പിന്നെ അവിയല് തോരന് ഒന്നും അവർക്ക് വേണ്ടല്ലോ
അവർക്ക് വെളിയിലോട്ട്റങ്ങിയ പിള്ളേർക്ക് കളറു വെള്ളങ്ങള് ലേയ്‌സ് സും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് അവർക്ക് പ്രിയം
അതാ വെലിയിലോട്ട് ഇറങ്ങുമ്പം ദാഹിക്കുന്നന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിലെ വെള്ളം മേടിക്കട്ടെ ആഹ് അത് വേണ്ട ആഹ് ജൂസ് മതി ആഹ് നാരങ്ങവെള്ളം വാങ്ങട്ട നാരങ്ങവെള്ള വേണ്ട ജ്യൂസ് മതി ജോർക്ക് അതൊക്കെയല്ലേ കളറുള്ള വെള്ളം ജൂസ് അതൊക്ക ക്കി എല്ലാവർക്കും പിടിക്കത്തുള്ളൂ അതിനെനതിനെനിങ്ങനത്തെ പുതിയ പുതിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അതിന്റെ ഈ മണവും അയിന്റെ ആ ടേസ്റ്റും നമ്മളെ വീണ്ടും വീണ്ടും ഐയ്നത്തോ ആകർഷിക്കും അതാണല്ലോ അതിന്റെ ഒരു ടെക്നിക്ക് അപ്പോ ന കഴിക്കും എത്ര ശരീരം കേടാകും ന്ന് പറഞ്ഞാലും ആഹ് അതെ എത്ര ശ കേടാവുംന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും
വേടിക്കും ഇപ്പ നമ്മളെ കൊച്ചും പുള്ളാരെ മാത്രം പറഞ്ഞിട്ടും കാര്യവീല്ല നമ്മളും
അതെ നമ്മൾ കഴിക്കില്ലേ അതേപോലെ ഈ ബജ്ജി ബജ്ജി അവിടെ എന്തോ പറയുന്നേന്ന് അറിയില്ല ബജ്ജിന്നു തന്നെയാണ് ചെ കടീന്ന് പറയും
ആ അല്ലല്ല ബജി പറയും ബജി പറയും
ആ അതെല്ലിയോ ആ ഇപ്പ ഇങ്ങനെ ബജ്ജിക്കടകളൊണ്ടല്ലോ ഇങ്ങനെ ആ അതുകൊണ്ട് ഈ ചായയൊക്കെ കുടിച്ച് ശീലമുള്ളവർക്കും വൈകുന്നേരം ആ സമയ ആവുമ്പം ചായ കുടിക്കാൻ കേറും ചാ ചില്ലുകൂട്ടി പല സാധനൾ ഇരിക്കുന്ന കാണുമ്പ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിങ്ങനെ പറയും അത് വേണം അത് വേണം എന്നുള്ളരു ടെൻഡൻസി വരും അത് കേടാ കഴി
പക്ഷെ എന്നാലും ചായക്കുള്ള ഒരു ഇത് കാരണം നമ്മൾ ആ കൊതി
അതെ അത് ഓട്ടോമാറ്റിക് നമുക്കത് കാണുമ്പൊ ഇങ്ങനെ വന്നു പോവും
ആഹ് വന്നു പോണതാണ് സത്യം ചേച്ചി ഇപ്പൊ കടകള ഇട്ട് ഇങ്ങനെ ചായക്കട മുക്കിനും മൂലേക്കും ചായക്കട ഉള്ളതുകൊണ്ട് അവര് വിജയിക്കുകയാണ് പുറത്തുന്നുള്ള ആൾക്കാരെ
ഇപ്പം ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് തോന്നുന്നു ചായക്കട ഇങ്ങനത്തെ കച്ചവടക്കാർ ക്കാന്നുതോന്നുന്നു ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്നാൽ അതുപോലെ ആൾക്കാരാ വൈകി ഏഴുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടല് റെസ്റ്റോറന്റുകളിലൊക്കെ ഫ്രണ്ടിലോട്ട് നോക്കണം കാറേലും വണ്ടിയേലും ഒക്കെ എന്താൾ ആൾക്കാര വന്ന വരുന്നെന്ന് അറിയാവോ ഇപ്പൊ
പോയി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ എന്തുമാത്രം തിരക്കും പുറത്ത് എത്ര ആൾക്കാരും പോന്നുണ്ടെന്ന്
ആഹ് അതെതെ അതുപോലെ ഇപ്പ ഈ ബർത്ത്ഡേ പാർട്ടി വന്നാലേ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വന്നാല് പണ്ടൊക്കെ എന്തുവാ വീട്ടില് ജസ്റ്റ് ഇങ്ങനെ പാർട്ടി പോലെ നടത്തും ഇപ്പൊ അതുവരെ റെസ്റ്റോറന്റിലും അങ്ങനെ വല്യ വലിയ റെസ്റ്റോറന്റുകളിലൊക്കെയ ആയി പാർട്ടി പോലെയും അതും വലിയ ഫുഡും കേക്കും ഒക്കെ കട്ട് ചെയ്തും
അതിപ്പോ എൽ ഏഹ് ഇപ്പൊ ഇന്നത് എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഫുഡിന്റെ ആയാലും അഹ് വണ്ടി വണ്ടികളോ ആഹ് നമുക്കിപ്പം റോഡിലോ ട്ടെ എറങ്ങിയാ തന്നെ വണ്ടി വണ്ടികളോട്ട് റോഡിൽ നടക്കണ്ട എന്നൊരവസ്ഥെ അതുകൊണ്ട്
പണ്ടൊക്കെ സ്കൂ സ്കൂളില് പഠി ളുന്ന സമയത്ത് നമ്മളൊക്കെ നടന്നു പോയൊരു കാലമുണ്ടായിരുന്നു ഇപ്പഴ് പുള്ളരെ നമ്മളെല്ലാരും കൊണ്ട് ആക്കുകയാണ് ചെയ്യുന്നത്
ആഹ് അതെ അതെ
എന്തെരെല്ലാം മാറ്റങ്ങള് വന്നു അവർക്ക്
അഞ്ച് മിനിറ്റ് നടക്കാൻ ദൂരമുള്ള കടയിലോട്ട് പോണെന്നുണ്ടെങ്കിലും വണ്ടി അങ്ങനെ ഒരു അങ്ങനെ ഒരു ജീവിത ശൈലി ആയി പോയി നമ്മുടെ നമ്മളെ നമ്മളായിട്ട് കുറ്റം പറയേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ ഒരു രീതിയായി പോയി ഇപ്പം പൊതുവേ
പൊതുവെ അങ്ങനെ ആയി പോയി നമ്മള് ല്ലെ നാട് ഓടുമ്പം നടുവേ ഓടണം എന്ന് പറയും എന്നുള്ളത്
ആഹ് അത് അത് തന്നെ അത് തന്നെ ആ പഴഞ്ചൊല്ല് ഇപ്പഴാണ് അത് അനർത്ഥമാക്കിയിരി ക്കിന്നത് അതെ ആഹ് ഒരു അവസ്ഥയാണ് നമ്മൾ നാട് ഓടുമ്പം നടുവേ നമ്മള് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്
ഓടിക്കൊണ്ടിരിക്കെ നമ്മക്ക് ആ പഴഞ്ചൊല്ലിനെ പറ്റി അത്ര വ്യാഖ്യാനം ഇല്ലായിരുന്നു നമ്മള്. ആഹ് വലിയ കാര്യായിട്ട് എടുക്കൂല ഇപ്പഴും നമ്മളെ അവസ്ഥയില് നമ്മള് ഈ പ്രായത്തിലൊക്കെ എത്തിയപ്പഴാണ്. പണ്ടുള്ളവര് പറയ്ണ കാര്യങ്ങളൊക്കെ നമ്മള് ആലോചിക്ക
പറയുവല്ലോ നമ്മള് അത് അനുഭ പറയത്തില്ലേ അത് അനുഭവിച്ചാലേ അറി
ആഹ്
പഴഞ്ചൊല്ല് വീണ്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പം ആ ജസ്റ്റ് ഒരു പഴഞ്ചൊല്ല്. അത്രേയല്ലേ അറിയത്തൊള്ളൂ
ഉം അപ്പഴാണ്
ഇപ്പഴല്ലേ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാവുന്നത് ഓരോ പാഠങ്ങള്
ആഹ്
ആഹ് ചോറ് ഒക്കെ കഴിച്ച് എടയ്ക്കിടക്ക് നെറ്റ് കട്ട് ആവുന്നു ചേച്ചി നല്ലതുപോലെ ക്ലിയർ ആവുന്നില്ല
ഓഹ് ഓഹ് ശരി ശരി
ആഹ് ശരി